ഹലോ?
ആഹ്
കേൾക്കാമോ? ഹലോ കേൾക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആ ക്കെ ഇവിടെ എപ്പളും നെറ്റ് നെറ്റ്സ് പ്രശ്നുണ്ട് അത്. ആഹ് ഭയങ്കര ചൂടല്ലേ?
ആഹ് ഭയങ്കര ചൂടാണ് മഴൊക്കെ മഴ ക്ക അങ്ങനെ വ വ വന്നിരുന്നു പിന്നാ പെയ്തിട്ടില്ല.
ആഹ് മഴ പെയ്താലും ചൂടാണേ.
പെയ്താലും ചൂടാ രണ്ടും മഴ നല്ലവണ്ണം പെയ്താലും ഭൂമി തൺ ഇതായി ഇല്ലല്ല തൺത്തിട്ടില്ലല്ലോ.
തണ്ക്ക്ണില്ല ആഹ് അതാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
പിന്നെ എന്തൊക്കെയുണ്ട് ഭക്ഷണൊക്കെ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചേച്ച് ഇങ്ങോട്ട് വന്നിരിക്കുവായിരുന്നു.
എന്താ കറി?
ഇന്ന് കോവയ്ക്ക ഹേ കോവയ്ക്ക പറ്റി ചെലുത്തിയത് സാമ്പാർ പിന്നെ മീൻകറി. പപ്പടം
ആഹ് ശരി നല്ല നല്ല ത ഇതാണല്ലോ ല്ലെ?
നല്ല കറിയാ എന്തായിരുന്നു ഇന്ന്? പച്ച പച്ചക്കറി മീൻ ണ്ടായിരുന്നു. ആഹ് എന്തുണ്ടായിരുന്നു ഇന്ന് ചോറിന് കറി?
ഞങ്ങൾക്ക് ചെറുപ്പയർക്കറിയും മമ്പയറുപ്പേരിയും മീൻ
ആഹ് ആഹ് ആഹ് മീന എല്ലാർക്കും വേണ്ടത്.
ആഹ് മീന് വാണം അല്ലാഞ്ഞാ മക്കൾക്കൊന്നു. ഫുഡ് കഴിക്കാൻ മടിയായിരിക്കും.
മടിയാവും ഉം
മീനായാലും മീനങ്ങ് കയ്ച്ച് പോവും.
ആഹ് മീനാകു പിന്നെ എങ്ങനെലും ഒക്കെ ചോറ്ണ്ണാൻ പറ്റുവേ. ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ല ജോലി ഒന്നും ഹൗസ് വൈഫ് ആണ് മക്കളെ മാനേജ് ചെയ്ത് കൊണ്ട് നടക്കും
മക്കളെ മാനേജ് ചെയ്യാൻ തന്നെ ടൈം വേണമല്ലേ
ആഹ് അയിനന് ടൈം വേണം വേറെന്നും നമ്മക്ക് ആലോചിക്കാൻ സമയല്ല പിന്നെ ജോലി നമ്മക്ക് അത്യാവശ്യാണ് ഈ കാലഘട്ടത്തിലൊക്കെ ജോലി നിർബ ആഹ് നിർബന്ധായൊരു കാര്യാണ്
ടീച്ചറായിട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അവധിയുടെ സമയത്ത് പിള്ളേരുടെ അവധിയുടെ സമയത്ത് നമുക്കും അവധി കിട്ടും
ആഹ് അതെ അപ്പൊ അവധി കിട്ടും പക്ഷെ മക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം വീട്ടൊക്ക് പോകുമ്പോൾ ഉം മാതാപിതാക്കളെ ഉമാനെ അല്ല അല്ലെ പോണ നേരത്തെ അവർക്ക് ഒരു ഇതായിരിക്കും അവരോട് വരുന്ന നേരത്ത ഒന്ന വീട്ടില് ആ വീട്ടിൽ കയറി വരുമ്പോ പിന്നെ മാതാപിതാക്കൾ കാണുമ്പോൾ സന്തോഷമാണല്ലോ
ആഹ് അത് ശരിയാണ് നമ്മൾ വന്ന് കഴിഞ്ഞ് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങ ങ്ങളൊക്കെ അതൊക്കെ കറക്റ്റാണ് ഉം
മക്കളേ ചാരിച്ച
ആഹ് എനിക്കിഷ്ടവാ പിള്ളേരെ പഠി പഠപ്പിക്കാനായിട്ട്
ആഹ് നിങ്ങളവിടെ വർക്ക് ചെയ്യുന്നത് ഇല്ലല്ലേ
ഉണ്ട് ആഹ് ടീച്ചർ ജോലി ടീച്ചറായിട്ട് ആഹ് ഇഷ്ടവാണ് ഉം ഉം
ആഹ്
രസമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്
ആഹ് രസ ആഹ് അതെ നമുക്ക് നല്ലൊരു ഇതാണല്ലോ ജോലി നല്ല നല്ലൊരു കാര്യമാണല്ലോ
ഒരുപാട് പണിയുണ്ടെന്നുള്ളതേ ഉള്ളൂ
പണി ആഹ് പണിയൊക്കെ ഉണ്ട് അവരോട് ഇങ്ങനെ നമ്മള് പറയണം അവർ കേക്ക കേക്കത്തില്ല അപ്പൊ എന്നന്നാലേ അവർക്ക് പഠിക്കാനല്ലേ മക്കൾക്ക് നല്ലൊരു കാര്യമാണല്ലോ എന്റെ താത്ത അതേപലെ തന്നെ കുട്ടിയ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞര അവൾക്ക് പഠിക്കണംന്നരാഗ്രഹമാണ് മൂന്നാമത്തെ പിന്നെ കുട്ട കു ആ കുട്ടി ആറു മാസയപ്പോം പഠിക്കാൻ പോയതാണ് ഇപ്പോൾ അവള് ടി ടി സി ഒക്കെ എടുത്ത് ടീച്ചറായി
ആഹ്
ഇപ്പൊ അപ്പ അവ നമ്മുക്കൊരു കാര്യാണ് ജോലി
ശരിയ അത് നമ്മുടെ കയ്യിൽ നമ്മുടെ ട്ടത്തിനുള്ള ഒരു ഇച്ചരെ ചില്ലറ കയ്യിൽ
വക്കും വേണ്ട കയ്യ ഇട്ടും വേണ്ട ആഹ് പിന്നെറഞ്ഞാൽ ഇപ്പത്തെ ഈ കാലഘട്ടത്തില് പിന്നെ രണ്ടോളന്നെ ഉണ്ടാക്കിയിട്ട് എവിടെ എത്തുന്നില്ല ആഹ് കാലഘട്ടാണല്ലോ എങ്ങനെ ഇതാക്കിയാലും
എത്തില്ല ശരി ശരിയാ ഒന്ന് എന്ത് സാധനങ്ങളുടെയൊക്കെ വില പോകുന്നപ്പോക്കെ
അതെ വില പോകുന്ന പോ പിന്നെ നമ്മുക്ക് എവിടക്കേ ഇറങ്ങിയണെങ്കിലും വേണം നമ്മുക്ക്തിന് പെട്രോൾ അടിക്കാ പിന്നെ മാനത്തി പോവാണെങ്കിൽ അതിന് ക്യാഷ് വേണോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സാധനങ്ങൾ എന്തൊക്കെ വാങ്ങുമ്പോത്തേന് ആയിരം രൂപ കയ്യില് മാക്സിമം വാണം. അയ്ല് കൊറയാന് ഒട്ടും കയ്യു സാധിക്കില്ല. ഒരു സാധനം വാങ്ങാൻ കയ്യില്ല
കറക് കറക്റ്റ് കൊറച്ച് പച്ചക്കറി മേടിക്കാൻ പോലും പോയന്ന ആയിരം രൂവയെങ്കിലും വേണം.
ആഹ് അതെ ഇപ്പ പിന്നെ മക്കളെ കെട്ടിക്കുമ്പളൊക്കെ അങ്ങൻതന്നെ ഇപ്പാരും പണ്ടം ഒന്നും ചോദിക്കൂലല്ലോ കാരണം അയ് അമ്മാതിരി വെലയാണല്ല
അമ്മാതിരി വെലയാ ദൈവമേ എന്തുവാല്ലേ
ഫങ്ഷനും തൊക്കെങ്ങനെ പിന്നെപ്പ അവര് പുരുഷന്മാര്പ്പൊ ആരും ചോദി ക്കൂല കാരണം ഇപ്പത്തെ സാഹചര്യത്തില് അവർക്ക് എല്ലാർക്ക് അറിയണ കാലഘട്ടാണല്ലോ ഇല്ലെങ്കി ഇല്ലാതെ ഇണ്ടെങ്കി പത്ത് പവൻല് മേലെ ആരും കൊടുക്കൂല. അഞ്ച് പവന് പത്ത് പവൻ ഇല്ലോൽ തന്നെ നൂറ് പവൻ കൊട്ക്ക്ണോല് പത്ത് പവനേ കൊട്ക്കുള്ളൂ
അതെ നൂറ് പവനൊക്കെ ആര്ന്നു നേരത്തെ കൊടുത്തോണ്ടിര്ന്നെ. പത്ത് പവൻ വേണങ്കി എ ത്ര ലക്ഷം വേണം കയ്ല്
പത്ത് പവൻ വേണെങ്കിപ്പൊ അറേഴ് ലക്ഷം വാണം. പന്ത്രണ്ട് ലക്ഷം മാക്സിമം വാണം
മാക്സിമം മിനിമം വേണം
ആഹ് ആഹ് പത്ത് പവന് അഞ്ച് പവന് ഞാ പ അഞ്ച് പവനന്നെ വേണം ഏഴ് ലക്ഷം പത്ത് പവന് ഇങ്ങ്ള് പർഞ്ഞ മാതിരി പന്ത്രെണ്ടും പയ്നാ പൈമൂന്നൊക്കെ വാണം
ആഹ് അത് മാത്രവാണോ ഒരു സാരി മേടിക്കണെങ്കില്
ഒരു സാരി വാടിക്കണെങ്കില് ഫങ്ഷൻല് ഫുഡിന് അവിടെ ഇണ്ടാക്കിയ എതാണോ അതിലേറെ ഇവടിം വേണം അങ്ങനെയാണല്ലോ കാലഘട്ടം ന്നാലും ആഹ് മനുഷ്യർക്ക് പിന്നെ ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒരു ഇതൂല്ല വിട്ട് വീഴ്ച്ചില്ല
ഒരു ആഹ് അത് നേരാ
ആഹ് അങ്ങനെയൊക്കെ കാലം ഒരോ ആഹ് അത് ഇനിമ്പ സ്കൂള് തൊർക്കാറായി പുസ്തങ്ങളും ബേഗ് പെര്ന്നാള് വേറെ അയ്നൊക്കെ ഒരു ബഡ്ജറ്റ് വേറ തന്നെ വേണം ആഹ് വല്യ പെര്ന്നാള് പിന്നെപ്പം ഓസ്പിറ്റൽ കേസ് അതിന് വേറെ ക്യാഷ് ഞമ്മള് ആഹ് വേറെ അത് മ്മള് ഓർക്കാത്ത ഇതാണ്.
ആഹ്
പ്പ ന്നിപ്പം പനി, ജലദോഷം, കഫക്കെട്ട്, ചർത്തി വയറിളക്കം വന്നാ അസുഖങ്ങള് ഒരു കാലാ
ഉം മഴ
പിന്നെ മയ മയ തൊടങ്ങുമ്പം മഴ തൊടങ്ങുമ്പൊ ഞ്ഞ്‌ പ്രളയൊന്നും ഇല്ലാതക്കട്ടെ പ്ര കൃതിക്ക് ദോഷം വര്ത്ത്ന്ന ഒന്നും
അയ്യോ അതെ അതെ അതില്ലാതിരിക്കട്ടെ. ദൈവമേ അതെന്തുവാ ല്ലേ ഓരോരുത്തര് ഓരോന്ന് ഒണ്ടാ ക്കി കൊണ്ടുവരുന്നതെല്ലാം നശിപ്പിച്ചു പോവല്ലേ ഓഹ് പ്രളയൊന്നും ഒണ്ടാതിരിക്കട്ടെ ഉം
അതെ പിന്നെപ്പം പറയാണെങ്കില് പ്രളയം തേ പോൽ തന്നെ ഉരുൾപൊട്ടലൊക്കെ വയനാടൊക്കെ ഒരു പ്രദേശം ഫുൾ മൊത്താകെ പോയില്ലെ
അതേന്നെ അയ്യോ എന്തുവാല്ലേ അവർക്കൊരു ഡാ അവരുടെക്കെ ഒരു ഇതുവരെയായിട്ടു അവരുടെ വീടുകള് പോലും റെഡി ആയിട്ടില്ല ഉം
കാരില്ലാരില്ല
ഓഹ് നേരാ ഓർക്കുമ്പോ സങ്കടം വരും
ഒറ്റ ദിവസം കൊണ്ടാണല്ലോ രാത് ഉം പെട്ടെന്ന് അതന്നെ ഒറ്റ രാത്രി കൊണ്ട് ഭൂമി ഇട്ട എന്നാലും മനുഷ്യർ പഠിക്കൂല്ല മനുഷ്യരാണല്ലോ ഇതൊക്കെ വരുത്തി വെക്കുന്നതെ
ആഹ് നേരാണ് ഇതെല്ലാം കഴിഞ്ഞ് ആഹ് ഒരു ഒരു രണ്ടു മാസം അത് കഴിയുമ്പോഴത്തേക്കിന് എല്ലാരും ഇതെല്ലാം മറക്കുവേ
ആഹ് രണ്ട് മാസം ആവണ്ട മൂന്ന് ദിവസം മതി മറക്കാൻ
ആഹ് മറക്കാൻ പോയവർക്ക് മാത്രം അവരുടെ വെഷമം കുറേ നാള് നിക്കും ഉം
ബാക്കിയുള്ളവർക്കും
അയ്യോ ചെലപ്പ അതൊക്കെ ഓർക്കുമ്പോ അങ്ങ് സങ്കടം വരുവേ
സങ്കടം വരും എല്ലാ വർ വെ ഏഹ് ഓരോ ദിവസാണ് കാരണം
സങ്കടം
ഈയൊട് ഈയൊരിടത്ത് പിന്നെ ഇതേപോല് തന്നെ പിന്നെ ആഹ് സ്കൂൾന്ന് ടൂറ് പോയ ടീച്ചേഴ്സൊക്കെ ടൂറ് പോയി അല്ലാ ആഹ് ടീച്ചേഴ്സും പോയില്ലേ അന്ന് ഒരു അപകടം ഒറ്റ ദിവസം കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല ഒറ്റ നേരം കൊണ്ടാണ് ആഹ് അപകടം തന്നെ സഹിക്കാൻ കഴിയില്ല ഉം വീട്ടുകാരൊക്കെ അങ്ങനെ കാത്തിരിക്കുകാണല്ലോ പ്പ വരുവല്ലോ വരുമല്ലോ വരുമല്ലോ വിചാരിച്ച് ആഹ് എന്താപ്പ അതൊക്ക ആലോചിച്ചാല് സംങ്കടം തീർത്ത തി
തീരൂല്ല ആഹ് നേരാ
യാത്ര യാത്ര നല്ല നമ്മള് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുവല്ലേ പിന്നെപ്പോ എന്തോ ഒരു രീതിയില അവര് അവര് പോണ ണത്
പോകുന്നത് ആഹ്
ആഹ് അന്നേ സംശമ്പ അയ്യോ അതാണ് അഹ് നമ്മള് വിധി നമ്മള് വിചാരിക്കുന്നതല്ലല്ലോ വരുന്നതെ
ആഹ് ഓക്ക്‌ വരുന്നത് ആഹ് ഒന്നും ഒട്ടും വിചാരിക്കാതെ ഓരോ കാര്യങ്ങള സംഭവിക് യ്ക്കുന്നതേ
ആഹ് അതെ പിന്നെ ഇപ്പം കൊറച്ചൂട ആയിട്ടല്ലേ പാമ്പ് ശല്യം അവിടെക്കെ ഉണ്ടോ പാമ്പ് ശല്യം
ഒണ്ട്ണ്ട് ഈയ്യോ എല്ലാട്ത്തും ഉണ്ട് അത് പേടിയാ കതക് തുറക്കാൻ പേടിയാ
കതക് തുറക്കാൻ പേടി ഞാൻ പറയും എന്റെ ഹസ്ബന്റിനോട് അശ്ശിനോട് പറയല വാതില് അ ജനവാതില് തുറക്കണങ്ങ് ക്ക് പേടിയട്ടോ നിങ്ങക്ക് പേടിയ അപ്പൊ പിന്നെ ഉം ഇന്ന്ന്ന് ന്നാളൊരു ദിവസം പേടിയാണ് സംഭവം എന്തേലും കടിച്ചാല് അയ്യോ പാമ്പടിച്ചോ വിജാ ചോയ്ച്ചു നമ്മള്ന്നെ ഇങ്ങക്ക് പേടി പേടിന്ന് പറയുന്നല്ലാതെ നിങ്ങള് പ്പങ്ങൾ പേടിച്ചില്ലേ അതന്നെ നിങ്ങക്ക് എത്ര ധൈര്യോള്ളൂല്ലേ ഞാനിതേ മാതിരി ഒരു ദിവസം ഇതേപോലെ തന്നെ ചെകിരി ചെകിരി നമ്മ തേങ്ങങ്ങനെ പൊളിക്ക്‌ന്ന ചകിരി ഇണ്ടാവല്ലോ അത് പൊളിച്ച് നമ്മള് വെയില കണ്ടപ്പോം ഫു പിന്നെ ഫുള്ളായിട്ട് ഞാനങ്ങനെ പുറത്തിട്ടു ഇന്റെ കയോണ്ടന്നെ എടുത്തിട്ടത് അപ്പം ആപ്പ കുറ ഏഹ് കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് പാമ്പ് ഇങ്ങനെ ണ്ട് ഉണ്ട് ഇന്റെ മോള മോളുണ്ട് ചെറിയ മോള് മൂന്ന വയസ്സ് ഉള്ളായ്യിന്ന് അവൾക്ക് എന്തും പട്ടാൻ കഴലല്ലോ അവളോട് പറ ഞാനി ഇങ്ങോട്ട് ഒരു വട്ടാസ അങ്ങിട്ടു ഇട്ടു അതില് പിന്നെ പാമ്പ അല് പേടിച്ചണ്ട്ട് ആ ഒച്ചക്കട്ടൽ പേടിച്ചിണ് ഞാന ഇങ്ങ എടുന്ന എനിക്ക് വന്ന വീലല്ല അത്ര ശബ്ദത്തില് ഒച്ചട്ടത്. അയില് പിന്നെ. ആഹ് അയിൽ നോക്കിയപ്പോ രണ്ട് പാമ്പ് നല്ല വള്ളിക്കെട്ടും പാമ്പ് ഉണ്ടല്ലോ അതേ പോലത്തെ. ആ പാമ്പായിരുന്നു. പിന്നെ ചെകീന്റ് അടി ഒന്നും കൂടി നോക്കിയപ്പോണ്ട് വേറൊരു പാമ്പ്.
എനിക്കിത് പറയുന്ന തന്നെ പേടിയാ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങൂല്ല.
ഇന്റെ കൈയ്യ് കൊണ്ടാണെങ്കിൽ ഞാൻ അതിന എടുത്തിട്ടത് രണ്ട് പാമ്പ ഒരു പ ഇങ്ങനെയ പോരെ കടിക്കാന് ആഹ് കയ്യോണ്ട് എ ഇട്ടതക്ക് നമ്മ ചകിരിയാ തോ നമ്മ കൈ കൊണ്ട് ഇങ്ങന ഇടാൻ കയ്യില്ലല്ലോ നമ്മെളെ പുടിച്ചിട്ട തന്നെല്ല എ ക്കാൻ കഴിയുള്ളൂ. ഏതയാലും ആലോചിച്ചിക്ക ഇപ്പളും ഇന്ക് ഇതാ. അത്ഭുതന്നറിയ
അയ്യോ നേരാ അത് അത്ഭുതം തന്നെയാ.
രണ്ട് പാമ്പ് നാള്പാ കുട്ടികള് കണ്ടില്ലേ പിന്നെ നമ്മള ഈരിടത്ത് തന്നെ ഇവിടെ. രണ്ട് മക്കള് കടന്ന് അവിടെ പാമ്പ് കടിച്ചാട്ട് ആഹ് രാത്രി രണ്ട് മണിക്ക്. ഏതിയാലും ഓരോ ഓരോ വാർത്തകളല്ലേ?
ഓരോ ദിവസം ഓരോ വാർത്ത പേപ്പർ വായിക്കാൻ പേടിയാ ന്യൂസ് കേ കേക്കാൻ പേടിയാ
പേടിയ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കേൾക്കുന്ന.
ആഹ് വേറെ എന്തോ അസുഖം ഇങ്ങനെ പോകുന്നു.
ആഹ്
ഓക്കെ ശരി എന്നാ.
ആഹ് ആഹ്
ഓക്കെ ശരി ശരി ഓക്കെ ബൈ ബൈ.